ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ?
ആഹ് എന്താ ഇങ്ങനെ പോണു. മറ്റേ, ഫാസ്റ്റ് ഫുഡിനെ കുറിച്ചിട്ട് നിനക്കെന്താ അഭിപ്രായം?
യും ഫാസ് വല്ലത് അങ്ങനെ തോന്നിയും കഴിക്കാറില്ല. ഇഷ്ടമൊക്കെ തന്നെ എന്നാലും ഞാന് ഏഹ് ഫാസ്റ്റ് ഫുഡ് കഴിച്ച എനിക്കീ പൊ ഫാസ്റ്റ് ഫുഡ് നമ്മൾ പൊരുപ്പൊക്കെ മേടിച്ച് കഴിച്ചാലേ, പിന്നെ എനിക്കങ്ങ് ബുദ്ധിമുട്ടാണ്. ആ എണ്ണ നമ്മ എനിക്കത് പിടിക്ക
അതെ ആ അല്ലെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര ഫുഡിന്റെ പിന്നാലല്ലേ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ നിറഞ്ഞിട്ടായിരിക്കണത് ആളുകൾ
അപ്പൊ ആർക്കായാലും പ്രത്യേകിച്ച് ഇരുപത് വയസ് കഴിഞ്ഞ ആർക്കും സ്‌കാന് ചെയ്താലും കാണാൻ ഫാ റ്റി ലിവർ ഗ്യാസ്ട്രബിളിന്റെ ആ എല്ലാം വരുന്നത് ഇതാണ് എന്നാ എക്സസൈസും ഇല്ലല്ലേ ആ വാ എക്സസൈസും ഇല്ലല്ലേ എല്ലാരും ഇപ്പോ നടക്കുന്നത് പോലും ഇ ല്ലല്ലോ എല്ലാ രും ടു വീലറിലോ അല്ലെ കാറിലോ അല്ലേ ബ സ്സിലോ
അതെ അപ്പൊ അത്രയും ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വർ ക്ക് ഔട്ട് ചെയ്താ മതി പറയണ പോലെയേ പക്ഷെ അതാരും ചെയ്യണുമില്ല അതും നൈറ്റാണ് കൂടുതലും ഫാസ്റ്റ് ഫുഡുകളൊക്കെ ആളുകള് കഴിക്കണതേ ശരിക്കും ആ ടൈമിന് തീരെ കഴിക്കാനേ പാടില്ല
ആഹാരം രാത്രിയിൽ ആഹാരം ചെറുതായിട്ട് കഴിക്കുള്ളന്നല്ലേ പറയുന്ന ആ ഇവിയായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കടന്നന്ന് ഉറങ്ങുന്നില്ലേ പിന്നെ അതല്ല ഇ ഫാസ് നമ്മൾ രാത്രിൊക്കെ പോയല് രണ്ട മണിക്കും മൂന്ന് മണിക്കും ഒക്കെ പോയാലും
ആ എണ്ട് അവര് അവരതൊരു ബിസിനസ ആയി കൊണ്ടുപോവല്ലേ അത് കാരണം അവർക്കൊരു കാര്യം കിട്ടാൻ വേണ്ടിട്ടുള്ള അവരങ്ങനെ ചെയ്യണത് പക്ഷെ നമ്മളത് നമ്മുടെ ശരീരമാണെന്ന് വിചാരിച്ചിട്ട് കണ്ട ചെയ്യേണ്ടതാണ്
ആ ആ പിന്നെ ഈ നമ്മടെ സിറ്റി ഏരിയ ആണ്ടേ ഉ ഏ ടെക്നോ പാർക്ക് അങ്ങനെയൊക്കെ ആ ഭാഗത്തൊക്കെ നൈറ്റ് ജോലി ഉള്ളവരല്ലേ
ആഹ അതെ നൈറ്റ് നൈറ്റ് ലൊക്കെ ഇങ്ങനെ പോകുന്നര കൂടുതല ഇങ്ങനെ ഇതാക്കണ്ടാവുക അല്ല കഴിക്കണ്ടാവുക ആ ആ
പിന്നെ പിള്ളോര് വരെ അവർക്ക് വേരെ ഫാസ്റ്റ് ഫുഡ് മതി
ആ അതെ കുട്ടികളാണ് ഇപ്പൊ നമ്മളിപ്പോ എങ്ങാനും നല്ല ദോശ ഇഡലിയോ വട സാമ്പാർ അങ്ങനെയൊക്കെ കഴിക്കണംന്ന് ആഗ്രഹിച്ചാലും കുട്ടികൾ പറയും ബർഗർ ഷവർമ്മ മതി അൽഫ മതി ശവായി മ ശമ്മളവാ
ആ പിന്നെ അവരൊന്ന് ക കഴിക്കൻ അൽഫാം അല്ല കുഴിമ മന്തിൊക്കെ ഒട്ടും കഴിചൂടാണ് എന്നാ പറയുന്നത് എന്നച്ചാ അത് കരിച്ചെല്ല എടുക്കുന്നു ആ ഡേഞ്ചറ ആ
അത് കഴിച്ചാലും കൊഴപ്പില്ല നമുക്ക് മറ്റേ സാല ഇടക്ക ഉണ്ടിച്ചില്ലേ അത് നല്ലോണ്ണം കഴിച്ചാൽ മതിത്രേ ഇപ്പോഒന്നും ഒരു ഇങ്ങണ്ടാവും
ബാലൻസ് അത് ഈ മക്കളൊക്കെ പോയാല് സാലഡ് അവിടെ വെച്ചേക്കും ഇത്രയും ക്വാണ്ടിറ്റിയും കൂടെ മന്തിയും കഴിക്കാൻ നോക്കും
ആഹ അതെ പക്ഷെ ടേസ്റ്റ് ആയിട്ട് ാരാണ്നി അവര് നമ്മളേും കുറ്റം പറയാൻ പറ്റില്ല
എനിക്ക് ആ കഴിച്ച്ണ്ട് പക്ഷെ എനിക്കിഷ്ടാ മന്തി വല്ലപ്പഴൊക്കെ മന്തി കഴിക്കാൻ ഇഷ്ടാ
ആ ഞാൻ മന്തി കഴിച്ചിട്ട് കൊറെ ആയി കൊറെ പറഞ്ഞ കൊറയായി തോന്ന്ണൂ ഒരു ഏതൊരു കൊല്ല ന്യൂഇയറ്ന് കഴ് ച്ചില്ലാ മന്തി പിന്നെ അയിന് ശേഷം മന്തി കഴിച്ചിട്ടില്ല ബിരിയാണി കഴിക്കും പിന്നെ അൽഫാമ് അങ്ങന ക്കെ കഴിക്കോള്ളു ഷവർമ്മ അതൊക്കെ മന്തി അങ്ങനെ കഴിക്കാറില്ല എന്താവോ എപ്പഴും നമ്മള് പോവുമ്പളേ പിന്നെ പോകുമ്പഴും നമ്മളെ കൂടെ കൊറച്ച് പേരൊക്കെണ്ടച്ചാലേ മന്തിയോക്കെ ഓർഡറ്യ്ത് കഴിക്കാൻ പറ്റൊള് കാരണം ഒരാൾക്ക് എന്തായാലും അത് കഴിച്ചഴിഞ്ഞാ പോകൂല്ല അപ്പ പിന്നെ മൈന്റ്ങ്ങനെ കൊട്ക്കുല്ല്യ രണ്ട് പേരൊക്കെ പോവാണെങ്കി അത് തീ
ആ ഹാ ഹാ ഹാ ഹാ ആന്ന് ആന്ന് ആന്ന് മ്മ് അത് സത്യ
ഉ ഫുൾ ബിരിയാണിക്കെ തരുമ്പോ ഒരുപാട്ള്ള പോലെ തോന്നു കഴിച്ചാലും കിയിച്ചാലും തീരാ ത്തപോലൊന്നും ഇപ്പങ്ങള് ഹാഫോക്കെ വാങ്ങോള്ളൂ
ആ
കൊണ്ടന്നട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഹോട്ടലിലാകുമ്പോ തീരങട് തുല്ല്യ അല്ലെ ശെരിക്ക അങ്ങനെ കഴിക്കണ നല്ലതല്ല
താൽപര്യകൊണ്ട് വരുന്ന
ആ ശരിക്കും ഇനിയിപ്പോ കഴിക്കുവാണെങ്കില് ഇങ്ങനെ നോക്കൂള്ളൂ ഇത് എപ്പം കഴിക്കണം നല്ലതല്ല ഇതൊന്നും കഴിക്കണ നല്ല പറഞ്ഞെ ക്കല്ലേന്നൊക്കെ പറയും
ആഹ് നമ്മളും പറയും വല്ലപ്പോഴും ഒക്കെയല്ലേ കഴിക്കുന്നേ അതേ
അങ്ങനെ ഇപ്പ ഈ ഹോസ്പിറ്റലുകളും ഇങ്ങനെ കൂടിക്കൂടി വരികയാണെ കാരണം അവര് അവരുടെ ബിസിനസ് ഇങ്ങനെ,
അവര് ഹോസ്പിറ്റല്കാര് നമ്മളോട് സ്നേഹം കൊണ്ടല്ലല്ലോ ഹോസ്പിറ്റല് തൊടങ്ങുന്നത് അവര് ബിസിനസാക്കാനല്ലേ തൊടങ്ങുന്നത്?
നമ്മളിത് കഴിഞോ കണു ഹോസ്പിറ്റ്ല് പോണു അവർക്ക് കൊറെ പൈസ കൊടുക്കണു നമ്മള് കൊറെ പൈസ കൊടുത്തിട്ട് വെഷം കയിക്കണ പോലെ
പ്രൈവറ്റ് ഹോസ് പൊലൊരു പനിയായിട്ട് ചെന്നാ തന്നെ എല്ലാ ടെസ്റ്റും ചെയ്യിക്കും. അവർക്കറിയാം ഇത് പനിയേ ഒള്ളെന്ന് എന്നാലും അവരുടെ ആ സ ഹോസ് ഉപകർണം ഒക്കെ വേടിച്ച് വെച്ചേക്കുന്ന
ആഹ് അതെ ആഹ് അങ്ങനെ ഇണ്ടായിട്ടോ കുട്ടിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ വെയ്യാണ്ടായിട്ടേ ഞാൻ ഡോക്ടറെ കാണിക്കാൻ ചെന്നിട്ടോ അപ്പൊ ഗവൺമെന്റ് തെ അ പൂവാറില്ല അങ്ങനെ ചെറിയ കുട്ടിയല്ലേ വിചാരിച്ചിട്ട് നമ്മള് ആ കുട്ടീന ഇങ്ങനെ വെറുതെ ആഹ് അല്ല ആദ്യൊന്നും പോകുമ്പോ ഇങ്ങനെ വല്ലാണ്ടന്ന് നോക്കില്ല അവര് നോക് നോക് ഗവൺമെന്റ് ആണെങ്കിൽ മുഖത്ത് നോക്കില്ല. ഈ തെരക്ക് കാരണം മുഖത്ത് നോക്കാണ്ട് എന്താ ചോയിക്കും അവര് അതിന് മെഡിസിൻ തരും. ഓ അത്രയും കൊഴഞ്ഞു വരുന്നവരെ മാത് ത്രാണ് ഒന്ന് സ്റ്റെതസ്കോപ്പക്കെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യോള്ളൂ. അപ്പൊ അത് കാരണം തീരെ താല്പര്യം ഉണ്ടാവുന്നില്ലേ പോവാന് അപ്പൊ ഞാൻ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ആഹ് അങ്ങനെ നോക്കിട്ട് കുട്ടിക്ക് എന്തെങ്കിലും വന്നാല് ഇതല്ലേ അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ ഫിക്സ് ഒക്കെ വന്നപ്പോ ഞാനിങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റല പോയത്ട്ടോ അപ്പൊ അന്ന് അന്നിങ്ങനെ അഡ്മിറ്റ് ഒക്കെ ആയിട്ട് മാറി മാറിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഫിക്സൊന്നും വന്നില്ല. പനി വന്നപ്പോ ഞങ്ങനെ കാണിക്കാൻ വേണ്ടി പോയതാ അപ്പൊ ഡോക്ടർ പറഞ്ഞു അതാച്ചാങ്ങ മാസാവസാനാണ് മുപ്പതാതിയൊക്കായിട്ടാ പോയത് അപ്പൊ ഡോക്ടർ ഫസ്റ്റ് ഇങ്ങനെ കൊഴ പ്പല്ലാ അത് മരുന്നയിച്ച മാറുന്നൊക്കെ പറഞ്ഞു പിന്നെന്തോ പൊറത്തിരിക്കാപറ കൊറച്ചേരം ന്നട്ട് പിന്നേം വിളിച്ചിട്ട് പറഞ്ഞു കു ട്ടിക്ക് കൊറച്ച് ഏ കൊറച്ച് അഡ്മിറ്റാക്കേണ്ടത് ആ കോംപ്ലിക്കേറ്റഡാണ് അപ്പോ അഡ്മിറ്റാക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് അതന്താപ്പോ പെ ട്ടെന്ന് അങ്ങനെ പറഞ്ഞ്ചാരിച്ച് അപ്പം ഞാന് ഇങ്ങട്ട് പൊറത്ത്ക്ക് വന്ന്ട്ടോ പിന്നെ ഞാനിങ്ങനെ ഹസ്ബന്റിനിം അത് പോലെ അവ്ടെ ഏടത്തിയമ്മേനിം വിളിച്ച്ട്ട്ങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുക്കൂട്ടിങ്ങനെ പിന്നെ കുട്ടിടെകാര്യല് റിസ്ക്ക്ട്ക്കാനും പറ്റില്ലല്ലോ അപ്പൊ ഞാനിന്നാ നമു ക്ക്ന്നാ ആ ഗവൺ മെന്റ്ല്ലൊന്ന് കൊ കൊണ്ടോയി കാണിക്കാ പറഞ്ഞു ഏ ടത്തിയമ്മ അപ്പൊ അവടെ കൊണ്ടോയി കാണിച്ചു കാണി പ്പോ ഡോക്ടർ പറഞ്ഞു അത് ആന്റിബയോട്ടിക് കൊടുത്ത കഴിഞ്ഞാൽ മാറും സംഭവം കഫക്കെട്ടുണ്ട് ഇൻഫെക്ഷൻ ണ്ട് ചെറുതായിട്ട് പറഞ്ഞു അഡ്മിറ്റാക്കണ്ട ആവശ്യൊന്നുമില്ല പറഞ്ഞുഅഡ്മിറ്റ് ആക്കാണെങ്കിൽ അവിടെ ആക്കാലൊെേച്ച പോയി ന്നിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞപ്പ ടർമാരെ
ആ അത നമ്മള അവിടെ ഇ കേക്കാതെ ആ അവർക്ക് ആ ടാർജറ്റ് കയ്ക്കണ്ടേ അവർക്ക്ഓരോ ഡോക്ടർമാർക്കും ഓരോ ഡോക്ടർ ആർക്കായത് അവർക്ക് അറിഞ്ഞിട്ട് കൊടുക്കും അതവർക്ക് ആ അ വരുന്നവരെ കൊണ്ട് എങ്ങനൊലും
അതെ അതങ്ങടെ സാധ്യക്കണം അതെ അതാാണ്പ്പോ അവിടെ ചെയ്തത് പക്ഷെക്കെ അതിന് ശേഷൊക്കെ അങ്ങടെ പോകാനൊരു താല്പര്യം ഇല്ലാണ്ടായി അതുവരെ ഞാൻ അവർ അത്രയും നല്ല വിശ്വസിച്ചടന്നു കാര
ആഹ് അതൊന്ന പ്രൈവറ്റ് ഹോസ്പിറ്റല് അത് നമ്മള് ഹോസ്പിറ്റല് തുടങ്ങുന്ന ഏത് ഹോസ്പിറ്റൽ തുടങ്ങി തും അതങ്ങട്ട് ഭയങ്കരായിട്ട് വിജയി കെല്ലെ ചെയ്യുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലുന്നങ്ങനെ പൊട്ടി പോണെ കാണന്ന്
അതെ അപ്പ അങ്ങനൊരു അനുഭവംണ്ടായ കാരണക്ക് പ്പ പ്രൈവറ്റ് പിന്നെ അത്രങ്കട്
ഈചെറ് ആ ചെറിയ പനിയൊക്കെ വരാനമ്മള് കൊച്ചു ഗവൺമെൻ്റ് ആശുപത്രിയില്എല്ലാം മരുന്നൂണ്ട്
ണൊന്നാണ് ൻ്റൊര് അഭിപ്രായപ്പൊ ആ അങ്ങനെ അവരിപ്പൊ അവർക്ക്
ആ അവരുപ്പൊ നിലനിൽപ്പ് അവർക്കും മേനേജ്മെൻ്റിനോട് പാ ആ നിലനിൽകാൻ പറ്റത്തൊള്ളൂ ഉം പണ്ടൊക്കെ ഡോക്ടറ്മാര്പറഞ്ഞ ഭയങ്കരഒരു വൈ റ്റൈനു ഇപ്പോ ഇഷ്ടംപോലെ ഡോക്ടറല്ലെ പടിച്ചെറങ്ങുന്ന് ഇത്രേംപേര് ജോലില്ലാതെ
ഉം ഇല്ല പിന്നെ ഇഷ്ടംപോലെണ്ട് പിന്നെപ്പ ഈ എറങ്ങ്ണോര് നല്ല ല്ലത് ന് പറയാന് അത്രയും നല്ലത് പറയാന്ള്ള കൊറച്ച് പേരെന്നെള്ളു കാരണം പലസ് സ്ഥലങ്ങളിലും ഏ ഫുള്ള്ങ്ങനെ ക്ക്ണത് മരണങ്ങളാണ് ഓരോ ഓപറേഷൻ കഴിയും പളും പ്പോ കണ്ണിന് ഓപറഷൻജാരിച്ചിട്ട് കം കണ്ണിൻ്റെ ഓപ്പറഷൻ ചെയ്യാൻ പോയത തരു ആള് ആൾക്ക് ചെയ്തത് എന്താ കിഡ്നിടെ സൈഡിലോവിടെറ്റാത്ര ചെയ്തത് ആ അങ്ങനെന്തെക്കെണ്ടായി ട്ട് കാരണം റിപ്പോട്ട് മാറിടക് കാത്രേ അങ്ങനൊന്നും മാറാൻ പാടില്ലല്ലോ മാറ അങ്ങനെമാറാൻപാടുണ്ടോ അല്ലെങ്കിപിന്നെ നമ്മളത്രയേറെ ആളെ നോക്കീട്ട് വേണ്ടേ ഒരു പേഷ്യന്റിന്റെക്കൊരു കണ്ണിനു കാണി കെമേട്ട കിട്ട് ന്ന്ട്ടാ മേ ഓപ്പറഷൻ കഴിഞ്ഞതോ
ആ ഇന്നാള് ഹ ഇന്നാള് ഒരു കൊച്ചിന്റേ തന്നെ കണ്ടില്ലേ മ് കയ്യിടെ നനാക്കിനു ഓപ്പറേഷൻയ്യ്ന്നത് കയ്യിലെങ്ങാണ്ട് ചെയ്തെന്ന് അതോ കൈക്ക് ചെയ്യാൻ വന്ന അതോ നാക്കിലോ അങ്ങനെ എന്തോ മാറിപ് പോയ് അത് പിന്നെ ഭയങ്കര ഇഷ്യു ആയായിരുന്ന്
ആ ഏ അതൊക്കെത്തന്നെയുണ്ട് പിന്നെ ഞങ്ങട ഏൻ അതിന് കൊറെ അധികൊന്നും പോണ്ട ഞങ്ങടാ ഏരിയേല് അന്നെ ഈ ഡെലിവറി സമയത്തേ ഏ ഡെലിവറി സമയത്ത് കത്ത് കത്രിക വയറിൻ്റുള്ളില് വെച്ചെറക്കാത്രേ എന്നിട്ട് ഓപ്പറേഷൻ ടൈമില് അത് തുന്ന് നടക്കുവാ
ആഹ് അത് ഇഷ്ട്ടം പോലെ കേട്ട് ഓ അത് ഒരുപാട് പേർക്ക് നമ്മക്കും അങ്ങനത്തൊള്ള അനുഭവൊണ്ടായിരുന്നേ എൻ്റമ്മയ്ക്ക് യൂട്രസ് റിമൂവെയ്ത സമയത്ത് യൂട്രസ് റിമൂവെയ്ത് കഴിഞ്ഞി എന്നിട്ട് പിന്ന അങ്ങ് വയറങ്ങ് പഴുത്ത് ഉം അത് കഴിഞ്ഞിട്ട് പിന്ന സ്കാൻ ചെയ്തപ്പോഴാ അറിയുന്നെ അവര് പറഞ്ഞില്ല പിന്നെ വീണ്ടും റീ ഓപ്പറേഷൻ ചെയ്തയിനകത്ത് പഞ്ഞിയോ എന്തോ ഇരുന്ന് അങ്ങനെ പിന്നെ രൺ രണ്ട് വർഷം കഴിഞ്ഞാ മുറിവൊക്കെ ഒണങ്ങാൻ അത്രയും കഷ്ടപ്പെട്ട്
എനിക്കുവങ്ങനെ ഉണ്ടായി ഡെലിവറി കഴിഞ്ഞിട്ടേ എനിക്ക് നോർമൽ ഡെലിവ ഡെലിവറിയാർന്നു അത് കഴിഞ്ഞിട്ട് പി വി വീണ്ടും ചെയ് ക്കെയ്തപ്പെന്തോ അവടിരിക്ക്ണ കണ്ടിട്ട് വീണ്ടും അവര് ഒരു ഓപ്പറേഷൻ വേണം പറഞ്ഞ്ട്ടനസ്തേഷ്യൊക്കെ ചെയ്തിട്ട് ഇക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ താഴെ ചെയ്തിണ്ടായി എന്തോ അയിന്ന് ബ്ലഡ് കോട്ടായീന്നവര് പറഞ്ഞിണ്ടാർന്നെ
അല്ല നോർമൽ ഡെലി ന് അല്ല നോർമൽ ഡെലിവറിക്കങ്ങനെ വരുന്നയെങ്ങനാ അയെന്താ
അല്ല അവര് പഞ്ഞിങ്ങനെ ഉള്ളിലിക്കിങ്ങനെ വെച്ചിട്ടേ ഉള്ളിലിക്ക് വെച്ചു ഏഹ് ഉള്ളിലിക്കെടുത്തിട്ട് എടുത്തിട്ട് കിട്ട് ട്ടാഞ്ഞിട്ടെന്താ അറിയില്ല ഉള്ളിലിക്ക് വെച്ചിട്ട് ദ് പിന്നീതു പിന്നെയ്തപ് പയിൻ്റുള്ള്ക് കൂടെ കേറിപ്പോവാട് ക്കെന്താന്നറിയില്ല്യ
പിന്നെ നമുക്ക് ബുദ്ധിമുട്ട്
ആഹ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുംൊന്നുംില്ല അവരിങ്ങനെ പി വി ചക്കിയപ്പ എന്തോ ഒരു ഇത്
ആഹ് ആഹ ആഹ ആഹ
അത ഇപ്പോ നോർമൽ ആവത് കാരണം ആ നോർമൽ ആത് കാരണം ഇ ഇപ്പോൊ എന്തേലുമൊക്കെ ചെയ്തിട്ട് കുറച്ച കൂടി പൈസ പസ വങ്ങാന്ന് വിചാരിച്ചട്ട അനെ ആിയതാണന്ന്
ആഹ അ പിന്നെ അത്രയും ബുദ്ധിമുട്ട് നമ്മള് സഹ ഇല്ലേ
ഉം ഒന്നും പറയണ്ട കൊറച്ച് പൈസ കൊടുത്താനും വേണ്ടില്ല ജീ ത നി നായി
ആഹ അത്രയും പിന്നെ നോർമൽ ഡെറ്റിവറിന്ന് പറഞ്ഞാല് എന്ത് എന്ത് ഓ ശരി ശരി
ആഹ്